ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഓഹ് കേൾക്കിണ്ട് പറ ഒന്നൂടെ മ് ചോറ്
ആഹ് ചോറുണ്ണലൊക്കെ കഴിഞ്ഞ്.
വിശേഷം എന്തേ പോയിണ്ടാവല്ലേ ഓ കൂടെ പോയിട്ടുണ്ട്.
ആഹ്
കുട്ടികൾ സ്കൂളിൽ
ആഹ ഇനിയിപ്പ നാലുമണിയൊക്കെല്ലേ വരിയാ
വരാനായി തുടങ്ങി ഇനി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാന കൊണ്ടി
ആ എന്താ സ്പെഷ്യൽ ഇണ്ടാക്കണ്.
പഴംപൊരി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചക്കണു. പഴംണ്ടായിരുന്നു വിട്ടൂല്. സ്കൂൾ വിട്ട് വന്നിട്ട് മദ്രാസ ഉണ്ടേ. അപ്പ പിന്നെ ചോറുണ്ണാനുള്ള ടൈം ഇല്ല. ചായ് കയ് കൊടുത്ത അത് സന്തോഷതൊടെ തിന്നാണ്ട് പോവും. ആ വലിയകുട്ടികൾക്ക് രാവിലെയാണ്. ചെറിയ
ഉം ആ ആ
എനിക്ക് ആറ് മക്കളാണ്. അതില് അഞ്ചാള് പഠിക്കണവരാണ്.
ആഹ മാശാ ള്ളാ അപ്പൊ ഉം ആറ് മക്കളുടെ മ് ഓ ചെറിയള് പഠിച്ചിട്ട് ചെറുതാവും
ആ ഒന്നര വയസ്
ആ ആഹ ആ ശരി എന്ത് കുട്ടികളാണ് പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെണ്ടോ.
എന്റെ എന്റെ ഒരു താത്താക്ക അത് മൂന്ന് പെണ്ണും, മൂന്നാണു ണ്ണ്. അതില് മൂന്ന ആരൊക്കെ കല്യാണം കഴിഞ്ഞു. എല്ലാരും കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ട്ടാ. അന്ന് ആ രണ്ട് ചെക്കന്മാർക്കും പെൺകുട്ടി കുട്ടികളും ഉണ്ട്. പിന്നെ പെൺകുട്ടികൾക്കും കുട്ടികളായിട്ടുണ്ട്. ഇനി ഒരു ചെക്കനും കൂടി കല്യാണം കഴിക്കാന ഉള്ളോ ഉം മൂന്നാണ് മൂന്ന് പെണ്ണും.
മൂന്നാണ് മൂന്ന് പെണ്ണും ഉം അലഹുദില്ല മക്കളൊ തന്നെയാണ്
ആ അതന്നെ അതന്നെ റതെ എനിക്ക് മൂന്നാകുട്ടികള്.
ഉം
ഉം ആ മൂത്തോന് ഇരുപത്തിനാല് വയസ്. രണ്ടാമത്തവന് ഇരുപത് വയസ്സ്, മൂന്നാമത്തവന് പതിനഞ്ച് വയസ്സ്. സ്
ആ
മക്കളൊക്കെ വലിയ മക്കളനെ ഉം ചെർത്തൊന്നുംല്ല.
ഏയ്
ഒക്കെ രണ്ടാള് ഇപ്പ പഠിക്കയാണ്. മറ്റേ ഒരാള് ബാഫി കോളേജിലും ഒരാള് മറ്റേ ദവാ കോളേജിലും പഠിക്കിയാണ്. അത് നിന്ന് പഠിക്കയാണ്. വാം പഠനം ആ നിന്ന് പഠിക്കൻ മാസത്തില് വരും. മാസത്തിൽ വന്ന കഴിഞ്ഞാൽ രണ്ട്, മൂന്ന് ദിവസം നിന്നിട്ട് പോവും.
ആ ആ ആ മോന് നിന്ന് പിടിക്കാണ്
ആഹ് മോന രണ്ട് മോനും നിന്ന് പഠിക്കാണ്
ഉം മൂത്ത മോന് നിന്ന് പടിക്കാണ് പത്താം ക്ലാസ് രണ്ട് ഒരു മാസത്തില് രണ്ടു ദിവസതെ ലീവ് ലീവ് കഴിഞ്ഞ് മുഹറാം പോവുമ്പോത്ത ലീവിന അല്ലല്ല മഴദിനക്കാ മഴദിനക്കാ
ആ മതന്ന് ആഹ് ആഹ് ശരി ഇവിടൊണ് കൊപ്പത്ത് വാപ്പി കോളേജ് ഉം ചെറിയാനും പിന്നെ തൃശ്ശൂർ ജില്ലയിതന്നെ തൊഴിട്ടറി അ ചെറിയേന്ന് ഇവിടാ അടു എത്തണ ഓൻ ഒറ്റക്കൊക്കെയാ വരിഞ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റക്കാ വന്നത്
മോനു- ഏ ശരി മോന് പിന്നെ ഒറ്റക്ക് വരുമ്പോരും ചെയ്യും
അതെല്ലേ ഉം
ഇല്ല എന്റെ മൂത്ത മോന് മാത്ര നിന്ന് പഠിക്കുന്നുള്ളൂ പിന്നെള്ളത് പെൺകുട്ടിള്ളണ് ചുട്ടില് മൂന്നാൾക്കാര് കഴിഞ്ഞിട്ടാണ് അതിന്റെ രണ്ട് ചെറിയ ആൾക്കാര്
ആ ശരിയാ അങ്ങനെല്ലേ ഉം ഇത് അഞ്ച് ചെറു അനിയാന അഞ്ചാം ക്ലാസ് കഴിഞ്ഞുടനെ കൊണ്ടാക്കി കൊടുത്തുണ്ട് ഉം അന്നാ രണ്ടാമത്തവനെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വാ ട്ടി കോളേജിനു ചേർത്തിരുന്നു കോഴിക്കോടായിരുന്നു പഠി ചിനത് ഉം പത്താം ക്ലാസ് കഴിഞ്ഞപ്പം പിന്നെ അവിടുന്ന് മജലിസിലേക്ക്
ഉം ഞങ്ങൾ ഇതുരെ ഗൾഫിലാരുന്നു ഇപ്പ സ്കൂളിലേക്ക് വേണ്ടിട്ടാണ് വന്ന് സെറ്റിലായതാണ് ഞങ്ങള് പത്ത്
ഹസ്ബന്ഡ് ആ ഹസ്ബന്ഡ് ഗൾഫിലാ അപ്പൊ
ഇപ്പൊതമ്മ നാട്ടിലുണ്ട് കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് സെറ്റായിട്ട് പോവലോ സ്കൂള് തുറന്നിട്ടല്ലോള്ളു അപ്പൊ ഓന് ഇങ്ങനെയൊക്കെയാണ് ഇവിടാ മേനേജ് ചെയ്യണ നോക്കിട്ട് പോവാൻ വേണ്ടി നിക്കായാണോ
ആ ആ നിങ്ങൾ ഡ്രൈവിങ് ചെയ്യുവോ
ഓ ചെയ്യും
വണ്ടിയോക്കെ ഓടിക്കുവല്ലേ
കുടി കുടി കാർറിട്ട ബൈയിക്ക് കാറോടിക്കും
കാറോടിക്കുല്ലേ ഉം ഉം ഉം അത് ശരി വനിൻ എന്താണ് ഡ്രൈവിങ്ങ് ആണോ ജോലി
അല്ലല്ല ഇക്കാക സിവിൽ എൻജിറാണ് ഞാൻ ടീച്ചറാണ് കഥ സിവിൽ എൻജിനിയറാണ്
ടീച്ചറാണോ
ഓ ടീച്ചർ
ആ ശരി ആ ആ എങ്ങനെ സ്കൂളിലെ ടീച്ചറാണോ അതോ മറ്റോ ആ ആ ശരി ആ ആ ആ ആ അവിടെ അടുത്തന്നെയാണോ വൺ പഠിക്കാ പഠിപ്പിക്കാൻ കുട്ടികാക്കയിട്ട് എന്താ ചെയ്യാ
ഞാൻ ഇവിടെ നാട്ടിലല്ല ഞാൻ പുറത്തുള്ളപ്പോഴാണ് ചെയ്ത് ഇപ്പൊ നാട്ടിൽ വന്നിട്ട നിട്ട് നല് മാസയിട്ടുള്ളു അന്നേരം പിന്നെ ഇപ്പഴാ ഞാൻ കുട്ടികളെ വിടുന്നെ സെറ്റിലാ ക്കാം വേണ്ടിവന്നാണ് ഈ വർഷം കുട്ടികളെകൂടെവിടെന്ന് സെറ്റിലായാ ശോഷം അടുത്ത വർഷം കുട്ടികളെ വലിയ പോല മൂന്നാളും വിടാക്ക ആക്കി അടുത്ത വർഷം അങ്ങട്ടൊന്നു പോണം
ആഹ് ആഹ് അങ്ങനൊണല്ലേ ആ മഷാ അള്ളാ ഉം അപ്പൊ കുട്ടികള് നീ നീ വെക്കേഷനില് ആവോ ഇനി അടുത്ത് പോ
അതെ അതെ
ഉം ഉം ഉം വീട്ടില ഉമ്മമാ ഉപ്പ ഒക്കെ ഒണ്ടല്ലോ ഉണ്ട ഉം ഉം ആമ്മായിയമ്മയും അമ്മമാസനൊക്കെ ഉണ്ടോ
മോശന ഇല്ല ഉമ്മയുണ്ട്
ഉമ്മയുണ്ടല്ലേ ഉ ഉമ്മ പ്രായയാ അമ്മയാണോ
കൊഴപ്പില്ലാല എന്ല്ല ഈ പ്രാവശ്യം ഗജജ് വന്നതാണ്
അതെ മാഷാഅള്ളാ നുമറാ ചെയ്ത
ഇല്ല ഇല്ല ഇതുവരെ ചെയ്തിട്ടില്ല കൊറെ ശ്രമിച്ചു പിന്നെ നമ്മ ശ്രിച്ചിട്ട പൈസ എടുത്ത വച്ചട്ടോ ഒന്നുംകാര്യല്ല
ആഹ് ശ ആഹ് ശരിയൻ പിന്നെ കുട്ടികളൊക്കെ ഒന്നും വലിയതായ
അതെതെ ഞാൻ കഴിഞ്ഞ പ്രവശ്യം പോവാന്നിരുന്നപ്പോ കുട്ടി ചെറുതായപ്പോൊ എല്ലാരും പറഞ്ഞഞ് അങ്ങനെ പോ കണ്ടാ കുഞ്ഞു ഫീഡ് ചെയ്ങ്ങാണ്ട് പോയുമ്പ ശരിയാവൂലന്ന് പറഞ്ഞു നമുക്ക് ക്ഷീണമോക്കാപ്പയി ഇതൊന്നും നടക്കൂലാരുന്നു അപ്പൊ പോയിട്ടുണ്ടാരുന്നു
പിന്നെ എന്താ നിങ്ങള് സിനിമ ഒക്കെ കാണലുണ്ടാ സീരിയലൊക്കെ കാണലുണ്ടാ
സീരിയല് അങ്ങനെ
ശിരിയലാണല്ല ഇണ്ടാ ഉം ആഹ് കാണലില്ല ആഹ
എത
സ്റ്റെക്ക ആയിട്ടണ എല്ല വരണ
ആണൊന്നല്ല വല്ല പോകുമ്പോ ഏ ഇ ഫുള് റേഞ്ച് ഇടല്ല മഴ വെണ്ട് അതോടെ ഭൈകാരം ആ കയിലായിട്ട് മഴ പെയ്യണ്ട അതുകൊണ്ട് തോന്നണം
ആഹ ഇവിടെ മഴ പെയ്യണൊന്നുംല്ല
ഉം തൊട്ട മിനനാന്ന് വണ്ടും തുടങ്ങിയ മഴേന്ന്
ഉം ഞാൻ ആദ്യൊക്കെ കണ്ടിന്ന സീരിയലൊക്കെ കണ്ടേന ഓരോ സീരിയലക്ക കണ്ടേനു ഇപ്പൊന്നും കാണലില്ലേ
ഉ സീരിയലണ് കണ്ടിന്യൂ ആയിട്ട് കാണുന്നുല്ലേ എന്തെങ്കിലുമൊക്കെ ചെ ഇപ്പോ എന്തങ്കിലും നല്ല ക്ലൈമാക്സോ എന്തെിലും ഒന്ന് കണ്ടുപോക്കാം അത്രള്ളൂ പിന്ന നക്കെ അത തീരെ പോക്കില്ല
ആഹ ശരി സീരിയല് കാണുന്നായിരുന്ന് രണ്ട മൂന്ന് മീറ്റിങ്ങ ഒക്കെയാണ് മറ്റേ ഓരോ ബിസിനസിന്റെ മീറ്റിങ്ങുകളൊക്കെയാണ് കാണാ ള്ളത് അപ്പൊ സീരിയല ആ ഞാൻ ബിസിനസായിട്ട് ഓ ഓൺലൈൻ ബിസിനസായിട്ടാണ് അല്ലാണ്ട് പുറത്ത് പുറത്ത പോയിട്ടുള്ള ബിസിനസ്സൊന്നും ചെയ്ല്ല പുറർത്തക്കൊന്നും ഇക്കാക്ക് ഇഷ്ടല്ല ഇങ്ങനെ സ്റ്റാറ്റസ് വർക്ക് അങ്ങനെയുള്ള അങ്ങനെയൊക്കെ എന്തെലാണ്
ഉം ഉം ഞങ്ങള് രണ്ടാളും പുറത്തായതു കൊണ്ട് പിന്നെ രണ്ടാളും ഒരേ സ്ഥാപനത്തിലാണ് അവിടുത്തെ എഞ്ചിനീയറാണ് ഞാൻ അതേ സ്ഥാപനത്തി തന്നെ അവിടുത്തെ സ്കൂൾ ഓലക്കയില് ടീച്ചറായിട്ട് അങ്ങനെ വർക്ക് ചെയ്യാം ഞങ്ങള് ഗൾഫില് കത്തറല്
ഖത്തറലല്ലേ ഉം ഉ ശരി ഉ ഇക്ക ഒമാ ഒമാനയില മാസ് കത്തില
ഏയ് ശരി ആ ഞള ഖത്തറിലാണ് പത്ത് വർഷമായിട്ട് അവിടയിരുന്ന് മൂന്ന് കുട്ടികൾ അവിടന്നാണ് ജനിച്ചിട്ടുള്ളത്
ആ ആ
ഉം
അപ്പൊ അങ്ങനെയൊക്കെ ഏതായാലും കേട്ടിരിക്ക്ണ്.
ഉം ഉം ഉം അപ്പൊ കുട്ട്യേള് ആഹ് കുട്ടോളൊക്കെ അവിടെയാണോ പഠിച്ചിട്ട്ണ്ടാ
ആ ഇതുവരേ അവിടെയിര്ന്നു പഠിച്ചെ പ്പോ ഈ വർഷം മോന് പത്താം ക്ലാസ്സിലേക്ക് ആയപ്പം ഇവിടെ ത ത്ത സിലബസ് വേണന്നറഞ്ഞപ്പോ അങ്ങനെ ഇങ്ങട്ട പോന്ന
അയ്ശെരി ആ
ഹും
പിന്നെ വേറെന്താ സ്പെഷ്യലി ഫുഡ്.
അങ്ങനെ പ്രത്യേകിച്ചൊന്നുല്ല്യ ബീഫും ചോറും.
ഉം. പിന്നെ. കുട്ട്യേള് വരാനായിണ്ടാവുംല്ലേ സ്കൂളീന്ന്. ഉം.
പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള്.
ആ വേട്ടി വീട്ടില് പോവാറ്ണ്ട് വീട് കൊറച്ച് ദൂരയാണ്.
ആ ആ.
അങ്ങനെ പെരുന്നാളൊക്കെ ആയാല് അങ്ങനെ പോവും, പിന്നെ എന്തെലൊക്കെ പരിപാടി ഇണ്ടായെങ്കി പോവും. മ്മാനെ കാണാനൊക്കെ പോയിറ്റ് ഒരീസം നിന്നിട്ട് പോരും. അങ്ങനെയൊക്കെ പോരും ഉം. ആ ആ വീട്ടിൽ കൃഷിയൊന്നുല്ല്യ എന്റെ വീട്ടീല്ണ്ട്.
ആ ഇങ്ങള് സ്വന്തം വീടായിരിക്കൂലേ.
ഞാന് ഫ്ളാറ്റിലാണ്. വീടായിട്ടില്ല ഇൻഷഅള്ള.
ഉം ഉം ഉം.
ആമീൻ ഉം.
വേറെ എന്തൊക്കായാണ്, എന്താണ് ചായക്കിനിപ്പോ വൈന്നേരം.
ചായക്ക് ഒന്നും ഞാൻ ഇണ്ടാക്കണില്ല, ഇവ്ടെ ബേക്കറി സാധനങ്ങൾണ്ട് അത് വന്ന് തിന്നോളും.
ഡെയ്ലി ഓരോന്ന് ഇണ്ടാക്കണടിന്നെ. ഇക്കന്നെ ചീത്തറയാണ്, അത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെണ്ട ഇണ്ടാക്കിട്ട് ഇങ്ങനെ പഠിപ്പിക്കണ്ട കുട്ട്യോൾക്ക് പറന്നിട്ട്. ആ അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ എപ്പോഴേങ്കിലൊക്കെ ഇണ്ടാക്കോള്ളൂ പറഞ്ഞ്. ഇഞ്ഞി ഒന്നും ഇണ്ടാക്കൊന്നുല്ല്യ. ഇഞ്ഞി എപ്പോഴെങ്കിലും ഉണ്ടാക്കോള്ളൂ പറഞ്ഞ്, മോനോട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാന്. അവ സ്കൂ പണി കഴിഞ്ഞു വന്നറിയും ന്താണ്ടാക്കിയേ ചോയിച്ചിട്ട് വരും.
ഉം ഉം ഉം. കുട്ട്യേൾക്ക് എന്തെങ്കിലും ഇപ്പൊ മഴക്കാലം കൂടെ ആയപ്പോ ഭയങ്കര എന്തെങ്കിലും തിന്നലേ
ആ അതന്നെ.
മറ്റേ അത്ര തന്നെ പ്രശ്നണ്ടേർന്നില്ല, മഴക്കാലം തൊടങ്ങിപ്പം എന്തെങ്കിലും മ്മാ എന്തെങ്കിലുംമ്മാന്നറിയും. ഓ ചക്കയൊക്കെണ്ട്, അപ്പൊ ഇഷാ അള്ളാ ഇഞ്ഞി അമ്മക്ക് പിന്നെ കാണാം.
കേട്ടാ
പച്ചന്തായീ ന്ന ചെയ്താത്തൊക്കെ നന്ന